സാധനങ്ങള്
നല്ല വർത്തനാണെ
ആഹ് ചായൊക്ക കുടിച്ചോ?
ആഹ് ചായക്ക കുടിച്ച്.
ആഹ് എന്താ കടി? ആഹ് കുടിച്ചേ.
കടി പുട്ട്.
അഹ് ആഹ് ഇവിടെ അപ്പം.
ഉം.
ആഹ് പിന്നെന്തൊക്കെ ഉച്ചക്കുള്ളതൊക്കെ ആയോ?
ഉച്ചക്കുള്ള ചോറവ്ടെണ്ട് ചോറവ്ടെണ്ട്. ഒന്നുംമ്മക്ക് ഒരുങ്ങിട്ടില്ല ചെറുദിന ആഹ് ചെറുതിന ഒർക്കീട്ട് നമുക്ക്ണ്ട് പോവാന്നുള്ള തീലാണ്.
ന്തേകാര്ന് അഹ് ആഹ് അടീന്തോടെക്കെ കഴിഞ്ഞോ? ആഹ് അപ്പൊ എല്ലാം കൂടി എസ്റ്റി കിട്ടണ്ടല്ലേ?
ഉം.
ആഹ് ശെരി നിനക്ക് എങ്ങനെ പച്ചക്കറിത്തോട്ടം അങ്ങനെയൊക്കെണ്ടോ?
ഉം തോട്ടങ്ങളൊന്നുംല്ല-
ആഹ് ആഹ്
പച്ചക്കെറ്യക്കെ ഉണ്ടാക്കിനതൊക്കെ ചീഞ്ഞോയി
അഒക്കെ ചീഞ്ഞോയി ലേ മഴൊയൊ ണ്ട്. ആഹ് അത് ശെരിയാണ് ഉം അത് പിന്നെ മഴ കൂടിയാലും അങ്ങനെണ്ടെ പ്രശ്നം വേം ചിഞ്ഞോവും. ഉം ഞങ്ങള് വടെ കുമ്പളയും വെള്ളരിക്കിം ഒക്കെ നട്ടിട്ടുണ്ട്
അന്റെ ഉച്ചപരിപാടി എന്തായി
എന്നങ്ങട്ട എല്ലാകൾക്കൊക്കെ കൊടുത്തു ചെക്കാ ആ കുടങ്ങിട്ട എനക്ക് അറിയാം കുമ്പളങ്ങയും ചേമ്പും കറിണ്ട്-
ഉം
മറ്റിയേ ഒഴിച്ചിട്ടേ പിന്നെ ഐക്ക് വ എന്താ ചക്ക കുട്ടാനുണ്ട് പയറുപ്പേരി
ഉം
പിന്നെ നീൻ കിട്ടീക്ക്ണു ഇപ്പോ ഞൻ ശരിയാക്കണ്ട്
ഉ എന്തമീന്
ഉം കിളിമീന്ല്ലേ കിളി അത് അത് ചെമ്പല്ലി ല്ണ്ട് ഉം
ഓ ശരി
ആഹ് ങ്ങളെ വീട്ടത്തോരൊക്കേണ്. മറ്റേ ലോകകപ്പൊക്കെ കാണുന്ന ആൾക്കാർ
ലോകകപ്പ് കാണാന് അങ്ങനെ അല്ല, ഫോൺല്ങ്ങനെ വരുമ്പോ കാണും
ആഹ് അങ്ങനേണ്ലേ. ആ അവിടെ ആരെ ഫേൻസ
ഏ ഇവടെ മോന് റൊണാൾഡോന്ന ർഞ്ഞട്ക്കും
ഏഹ്
മോൻ റൊണാൾഡോന്റാള റൊണാൾഡോർഞ്ഞട്ക്ക്ണാണ
ആഹ് അയ് ശരി ആഹ് വിട്യൊക്കെ അർജന്റീനേണ്. വെറും മെസ്സിടെ ആൾക്കാരാണ്. അത് ശരി
ഉം എന്ത്‌ ന്നാവോ ഓന് റൊണാൾഡോ വേറെന്തൊക്കേണ്. ങ്ങനെ പോണ്ട് പിന്നൗടെ വീട്ടിൽ ആരൊക്കെണ്ട്
കൂട്ട മറ്റേ ക വടെ ഉമ്മി ഉപ്പി പിന്നെ ഭർ ത്താവും ഭർത്താവിന്റോരേട്ടനും ഭാര്യും കുട്ട്യളും
ഉം
അങ്ങനെ പോണു ഉം അവിടെ എങ്ങനെയ മഴക്ക നല്ല ശക്തായിട്ട്ണ്ടോ?
മഴ, ആഹ് ഇന്നലെ രാത്രിക്ക നല്ല മഴേന്നു. ന്ന് പ്പം മഴക്ക് ചെറിയൊരു ശമനം കാൺണ്ണ്ണ്ട്
ആഹ് അത് ശരിലേ വട്യും കനത്ത മഴണ്ട്. ഇപ്പളാ ഒന്ന് ചോർ നിക്കണ് പിന്നെ വിടെരു മരം പൊട്ടിച്ചാടിട്ടേ കരണ്ടും ഉണ്ടായിന്നില്ല
ആഹ് അത്ശരി ഉം ഉം
ഉം
പിന്നെ വൈന്നാരം ഒന്നും ഉണ്ടാക്കലൊന്നുല്ല. ഓല് പൊർത്തോയതാ
ആഹ്
കടീ പോയത ഉം
ബാത്താവിന ജോലി
പൊർത്താണ് ഭർത്താവ് പൊർത്താണ്.. ആഹ് കടല്ല വണ്ടീലണ് ഡ്രൈവറണ് പൊർത്താണ്
ആഹ് അങ്ങനേണ് ലേ ഉം എന്തല്ല
ആ
പോരല്ലേ ഇവ്ട്ന്ന് പോരല്ലേ ആഹ്
ഇജ് പോവലില്ലാ അംഗൻവാടി ഞാ കൊറച്ചണ്ട് പോണം കൊറച്ച പോവാണ്ട് താഴ്ത്ക്ക് എറങ്ങി പോണം
ത്ത് അംഗൻവാടി ഇണ്ട് മോള അങ്ങട്ട് പോവാറ്ണ്ട് അല്ല ങ്ങക്ക് എത്ര കുട്ട്യൾണ്ട്
പഠിക്ക്ന്നോ രണ്ടാള്
ആഹ് ആഹ്
അംഗൻവാടിക്ക് പോവാന് പറഞ്ഞാല് അയ്റ്റില്ല ഓന് ഒന്നര വയസല്ലേ ആയ്റ്റാള്ളു
ആഹ് ചെറിയ കുട്ടി ആൺ ലേ ഒരു കുട്ടി ഒള്ളു ങ്ങക്ക്
രണ്ടാള് മോന് മൂത്തത് അഞ്ച് വയസ്സ് ഓന് സ്കൂള് പോയിണ് ഓന്ന്ന്ന്
അംഗൻവാടീലൊക്കെ ഈ ബഷീർ ദിനത്തിനോടനുബന്ധിച്ച് ട്ടയ് പരിവാടിളൊക്കെ ഇണ്ടായിന്നു
ആഹ് ശരി ബന് മോന് ഷൂട്ട് ഔട്ട് ണ്ട് സ്കൂള് അപ്പൊ ഇന്ന് മറ്റേ ഇന്ന് ഇണ്ടാവണ സല്ല
ഇന്ന് സ്കൂളല്ലേ അവധില്ലേ അപ്പൊ ആഹ് അയ്ന് പോയിറ്റ്ണ്ടാവും ല്ലേ അയ്ന് പോയിറ്റ്ണ്ടാവുല്ലേ മ് മ് വേറെ എന്തൊക്കെ വിശേഷങ്ങള് രാത്രി എന്താ എന്തെങ്കിലും
രാ സ്പെഷൽ ആയിട്ട് ഒന്നു അങ്ങനൊന്നുല്ല
ആഹ്
ഉച്ചക്കത്തെ ചോറും കൂട്ടാനുംതനെ
ആഹ് അങ്ങനല്ലേ മോളെന്താ കരയാണോ
മോളല്ല മോനാ
ആഹ് മോനാണല്ലേ ആഹ് പിന്നെ
ആഹ് ആഹ് ആഹ് ആഹ് ഏ ആരുല്ല ഞമ്മക്ക് ഞമ്മളന്നൊ
ആഹ് അങ്ങനെണല്ലേ പിന്നെ
വേറെ വിശേഷങ്ങളൊക്കെ എന്താ ആ ടൂർ പോ വാർണ്ടേ ന്റെ ഭർത്താവിന്റെ ഫ്ര കൂട്ടുകാരോറ്റും അങ്ങനെ പോവാ റ്ണ്ട് വടെ ബാംഗ്ലൂര് പോയി മൂന്നാറ് പോയി പിന്നെ കോഴിക്കോട് ബീച്ച് പോയി പിന്നെ മ കാനർപ്പൊഴ ഡാമ് മല മലമ്പുഴ ഡാമ് അങ്ങനൊ ക്കെ
ഏ എഹ് ശരി ഞാന് മലമ്പുഴ അജ്മീർ ഏർവാടി
ആഹ്
ആഗ്ര താജ് താജ്മഹല്
ആഹ് താജ്മഹല് കാണാ എന്താ
ആ താജ് മഹൽ കാണാരസാ
അ ആഹ് ഷാജഹാൻ ചക്രവർത്തിണ്ടാക്കിയ അല്ലെ ആഹ് ആ മുന്താസിന്റെ ഓർമ്മക്കായി ഇണ്ടാ ക്ക്യാല്ലേ ഉം ഉം ഓരത്രിം നല്ല ഭാര്യ ഭർത്താക്കളായിരുന്നു ഉം ഉം ആഹ് അങ്ങനെ ഒക്കെ പോയില്ലേ
ഉം
മൈസൂരും കാണാ അടിപൊളി അലേ
ഉം ഓക്ക് എന്നെന്നേക്കും കെട്ക്കാന് ഒരു കൊട്ടാരം ഇണ്ടാക്കി കൊടുത്തെല്ലേ
ആഹ്
എല്ലാരും നാട്ടില് പെരെ ഇണ്ടാക്കി കൊടുത്. ഓള് ഓള് മരിച്ചിട്ട് ഓക്ക് ഒരു കൊട്ടാരം ഇണ്ടാക്കി കൊടുത്താ
ല്ലാര്ക്കൊര് ചരിത്ര സ്മാരക ആണല്ലോ ഉം
ആഗ്രല്ലെല്ലേ
ആഹ് പിന്നെ എന്താ ചക്ക്യക്കെ ഇണ്ടൊ ഇങ്ങളെ വീട്ടില്
അള്ള ചക്ക ഇണ്ടാ. ഞമ്മളോടെല്ലേ ഞമ്മള അയൽവാസി ഞമ്മളെ അയൽവാസിന്റെ ഔടെ വീണ് മതില്ന്റെ ഒപ്പാണ്. അപ്പൊ ഔടെ വിക്ണ ചക്ക ആഹ് പിലാവ് അപ്പൊറ്ത്തെ ചക്ക വികല് വെട
ഇവിടിം തന്നെ നല്ല ചക്ക ഇണ്ട് ചക്ക പഴുത്തതും ചക്കപ്പൊരി ചക്ക കൂട്ടാന് എന്ന് കൂട്ടാൻ തന്നെ പിന്നേണ് രണ്ടാമത്തെ കൂട്ടാനാ മീന് ഉം ചക്ക പൊരി അത് ശരിയാണ് അത് ഈ ഒര് ഈച്ചേക്കാരല്ലേ ഉം ഈച്ച വി ഇട്ട്പോവുല അയ്ന് അയ്നൊരു ഒരു പേ ഒരു പേജും മറ്റേ നോട്ട്ബുക്കിന്റെ ചൊ ഇട്ടമാതിരി എരുത് വാങ്ങാൻ കിട്ട്വോ അയ്ൽ ത്തി ഒരു കട്ടിയ ആയിറ്റ്ള്ള ഒരു പശേക്കാരം. അത് വാങ്ങിഇങ്ങനെ നിവർത്തി വെച്ചാ മ ഇന്നാ ഈച്ച ശല്യം കൊറയും. ഞങ്ങള് അങ്ങനെ ചെയ്യലാണ് ഉം അഓണ്ട് പീച്ച ശല്യം നല്ല കൊറവ്ണ്ട്
ഫോറെസ്റ്റ് ഏരിയ
ഫോറസ്റ്റ് ഏരിയ ഒന്നല്ല
ഉം ഉം ഉം ഇബെടെ ഇഞ് എന്താണ്ന്ന് അറീല്ല ഇ ബെടെ ഒരു ഒരു തൊപ്പ ഒരു തൊപ്പ ഇള്ള ഒരു തൊപ്പ പുയിനെ കാണ് ഇണ്ട്. ഇപ്പ ഇന്നലെ മൂന്നാലെനെം കണ്ട് ഇന്ന് ഇപ്പോ ഒന്ന് കണ്ട് അപ്പൊ ഇ ബെടെ ഒരു ചെദ്ന്റെ മര ഇണ്ട് സപ്പോ സപ്പോട്ടന്റെ മര ണ്ട് ഞത് മന്നറ്റെ വരാണോ ആഹ് അതുമന്നറ്റെ വരാണോ എന്താന്ന് അറീല്ല ആഹ്
ആഹ് മിഞ്ഞാന്ന് ഇണ്ടായി. ഇന്റെ കുട്ടി അങ്ങനെ ഒന്ന് ഇടുക്ക അത് പിടിച്ചിക്ക. ഇങ്ങട്ട് കുട്ടിക്ക് കരയ്ന കണ്ടപ്പളാ ഞാൻ ശ്രദ്ധിച്ചത് അതേ കുട്ട്യേളൊക്കെ കഴിക്കുമ്പ അപകടാണ് അറ്യ
ആഹ് അള്ളാ കഴിക്ക്ണ അല്ല കൈമെ തട്ട തെ ചൊറിയെല്ലേ ഇന്നെലെ ഇന്റെ മോന് ഒറങ്ങ്ണോട്ത്ത് ആഹ് ആഹ് ഒറങ്ങ്ണോട്ത്ത്ന്ന്
ആഹ്
ഒറ്ങ്ങ്ണോർത്ത്ന്ന് നീറ്റപ്ലേ.
ആഹ്
ഭയങ്കര ചൊറി. ചെല്പ്പ അത് കുത്തീട്ട് ഇണ്ടാവും ഇപ്പ ഞാനും ഇവടെ കെട്ക്ക. ഞാനും ഇ ബെടെ കെട്ക്ക്ണോട്ത്ത്ണ് നീച്ചാണ്
ആഹ് അത് ശര്യ വല്ല പച്ചമഞ്ഞള് എന്തേലും ഇട്ട് വെക്കോണ്ടു അയ്ന് വല്ല ഓൽമേന്റ് ഇണ്ടെങ്കി അത് തേച്ചോക്ക്യാലും മതി
ഓൽമെന്റ് ഇണ്ട്. പിന്നെ മറ്റേ ഇത്ണ്ട്. ഡെറ്റോള് ഇണ്ട്.
അഹ് ശെരി. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്ക്യോക്കി ഇങ്ങട്ടു കൊറവില്ലെങ്കി വേഗം ആശുപത്രി കാണിച്ചാളി എന്താ കടിച്ചിക്ക്ണ്ന്ന് അറീല്ലല്ലോ നല്ല വീക്കണ്ടോ.
ഏ ഇപ്പൊറത്താണ് ഇപ്പൊ ആരാ കാണ് ണേ
ആഹ് ങ്ങളെ വീട്ടിലെങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാക്ണാ ആളാണോ
ആഹ് ചെടികളൊക്കെ ഉണ്ടാക്കും ചെടികളൊക്കെ ണ്ടേനി ഒക്കെ മയത്ത് കൊറൊക്കെ ചീ
ച്ചി കാശിത്തുമ്പ അങ്ങൻത്തൊക്കെണ്ട്
ആഹ് ആഹ്
ഉം അസർമുല്ല അതൊക്കെ ഭയങ്കര രസല്ലേ അയ്ന് ഞാന് ന്റെ ഭർത്താവ് അങ്ങനെ തട്ട് നട്ടന്ച്ണ്ടാക്കും അതോണ്ട് അങ്ങനെ തോണും ഉം അവർക്ക്ഷ്ടണോ കാണണതൊക്കെ
രസാണ് വിരിഞ്ഞിക്ണെ കാണാന്
ആഹ് അതന്നെ കുട്ട്യോൾക്ക് ഭയങ്കര ഇഷ്ടാണ് അങ്ങൻത്തൊക്കെ
ആഹ് ചെടികൾല്ലേ ഉം
പിന്നെ അഹ് നോക്കിയാത്തന്നെ നമക്ക് പൗതി സമാധാനാകാര് ഈ പൂക്കളൊക്കെന്നെ കാണ്പേ നല്ല സന്തോഷം ഫീൽയ്യലോ ഉം
ഇന്റെൽ ചെടികൾ കൊ ച്ച ഞാന് ഇങ്ങട്ട് എറത്തക് എടുത്ത് വച്ചിന് കുറച്ടെ മഴ കൊണ്ട് നിക്ണ്ട്
ആഹ് ശരി
പ്പധികം മയൊണ്ട ചെടി കേട് രൊല്ലോ
ആഹ് ചെടി കേടി വരു നല്ല വെള്ളം എന്താ
മല്ലികൊക്കെ ചീഞ്ഞു പോയി
നല്ല വെള്ളം കിട്ടണോടത്തൊന്നും കുഴിചിടാ പറ്റ് റ്റുല അയിനൊക്കെ ഒരു പാകത്തെല്ലേ ഉള്ളൂ വെള്ളം പറ്റ്അ ഉം പിന്നെ എന്താ പിന്നെ വേറെ എന്തൊക്കെ തൈകളാള്ളത് സപ്പോട്ട അങ്ങൻത്തൊക്കെ ഉണ്ടോ മണ്ണുത്തിന്നൊക്കെ വാങ്ങണേ
ട്ടാ ന്നാ ശരി
ആഹ് ശരി
ഉം